ആടി കേക്കണില്ല ആഹ് ഇപ്പൊ കേൾക്കണ്ട് നേരത്തെ കേൾക്കണണ്ടായിരുന്നില്ല വെറുതെ വിളിച്ചെയാടി എന്തോ ഇവിടെ ഒരു ഒറ്റപ്പെട്ട ഫീല് തോന്നുന്നു
ആഹ് എന്ത്‌ പറ്റി
ഒന്നും പറയേണ്ടടി ഇവിടെ ആകെ സീന
എന്തേ
കരച്ചില് വരണ്
എന്ത് പറ്റി
ഒരു ഒരു രസവും ഇല്ല ടീ ഇവടെ എനിക്ക് പറ്റണില്ല ടീ ഞാന് അവന്ന് പോന്നത് എന്റെ ടീച്ചറും എല്ലാം ഏഹ്
ഉം
എന്റെ ഫീസ്ഒന്നും അവര് തിരിച്ചു തരില്ലടി എനിക്ക് അതാണ് അതാ പ്രശ്നം ഫീസും തരില്ല ഒന്നും തരില്ല ഏഹ്
അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞാലും പിന്നെ അയിന് അതൊന്നും ഉണ്ടാവൂല്യാല്ലോ
എന്താടി
അഡ്മിഷനും കാര്യങ്ങളും കഴിഞ്ഞില്ലേ
അഡ്മിഷനും കാര്യങ്ങളൊക്ക കഴിയേം ചെയ്ത് എന്റെ ഫീസൊന്നും അവര് തിരിച്ചു തരയില്ല അതുകൊണ്ട് എനിക്കിനി എന്റെ രണ്ട് കൊല്ലം ഇവിടെ വേസ്റ്റ് ആയില്ലെടി
ഏഹ് ഇപ്പന്താണ്ടായേ അയിന്
ഇവിടെ അങ്ങനെ നിക്കാ എളുപ്പം അല്ലെടി ഇവിടെ നിക്കാൻ നല്ല ബുദ്ധിമുട്ടാ
എന്തേ
ഒരുമാതിരി പ്രാന്ത് പിടിക്കുന്നെടി റൂം മേറ്റ്സ് ഒന്നും ശരിയല്ലെടി ഫുഡും ശരിയല്ല റൂം മേറ്റ്സും ശെരിയല്ല ഒന്നും ശരിയല്ലെടി ഏഹ്
റൂമിന്‌ എന്താ പറ്റിയെ
റൂമിൽ എന്താ പറ്റിയന്ന് ചോദിച്ചാലേ മൊത്തത്തില് പ്രശ്നാ ഇവിടെ വന്നപ്പ മുതലേ പ്രശ്നങ്ങളാ
എന്തേ ന്ന്
പ്രശ്നത്തോട് പ്രശ് നഅന്റെ റൂമേഴ്സ് എങ്ങന ഒന്ന് പറ അന്റെ റൂമേഴ്സിന്റെ സ്വഭാവങ്ങള് പറ
അല്ലാരും ഒരേ പോലെ ഒന്നും അല്ല ബട്ട് ആഹ് ഒന്നാലും കൊഴപ്പോല്ല ഒന്നാലും കൂട്ടത്തി ആരെങ്കിലും ഒക്കെ കൊറച്ച് പ്രശ്നം ഉണ്ടാവലോ അങ്ങനെ ഇണ്ട് അതായത് നമ്മള് വല്യ കാര്യക്കാണ്ട് വിടണ്
ഏ
ആഹ് ഒ ചെല ഒരെണ്ണത്തനെ ഒക്കെ നമുക്ക് ഒന്ന് മാറ്റി നിർത്തേണ്ട അവസ്ഥയാണി
ആര് എന്നാണ്‌ ആരാന്ന് പറയണ്ട മാറ്റി നിർ എന്നാ അവസ് തെ എന്ന് വച്ചാ
എന്ന് വെച്ച നമ്മളെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്ന ടൈപ്പ
കൂടെ നിന്ന് നമ്മളെ ചതിക്കണ ടൈപ്പാ
കൂടെ നിന്ന് നമ്മളെ ഒറ്റ ആഹ് എല്ലാരും എല്ലാവക്കും ഒരാള് മാത്രം മറ്റേവര് ഇപ്പ ഒക്കെ ആണ് ഒരാള് മാത്രേ ഒള്ളൂ
ഹലോ ഏയ് ഇവിടെ ഇണ്ടടി മോളെ ഒരണ്ണം എങ്ങന വെച്ച് കഴിഞ്ഞാലേ ഇനി അവിടെ വന്ന സമയത്ത് മലയാളത്തി ആരായിട്ടും കമ്പനി ഇണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് എനിക്ക് ഒരു കമ്പനി തന്ന ആൾക്കാരാണ് രണ്ട് കുട്ടികള് കേട്ടോ അതില് ഒരാള് ഒരാള് പ അവസ ഇല്ല മറ്റാളാണ് അപ്പ അന്ന് എനിക്ക് അറിയുന്നെന്നും ഇല്ല അപ്പ എന്റെ റൂമില അന്ന് ഫുള്ള് തമിഴൻന്മാരായിരുന്നു അപ്പ ഞാനി ഏയ്
ഇവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മ സെയിം ഫ്ലോറിലെ രണ്ടും മാത്രം അതു കാരണം നിന്റെ ബെഡും നീ അവിടെ വെ ച്ചോ നി ഇങ്ങട് വന്നാ അപ്പൊ കെടക്കാൻ സ്ഥലം ഇല്ല കാരണം അവരുടെ റൂമ് ഓൾറെഡി ഭില്ലായി അപ്പൊ അവര് പറഞ്ഞ് ഒരു കാര്യം ചെയ് രണ്ട് ബെട്ടും കൂടി നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് നിനക്ക് അവിടെ കിടക്കാന്ന് പറഞ്ഞ് അപ്പ ഞാൻ ആ എന്ന് ഒള്ള രീതിയിൽ ഞാന് രണ്ട് ബെഡും കൂടി കൂട്ടിടും പക്ഷെ ഞാന നടുവില് കിടന്നേനെ
ഉ
രണ്ട് ബെഡും കൂടി ഇതാവുമ്പോ നമ്മള് ഒരു ഒരു ബെ ഇത് എന്ന് പറയുമ്പോ കഷ്ടിക് കഷ്ടിച്ച ഒരാൾക്ക് കെടക്കാൻ ഒള്ള ഒരു ബെഡ് ഒള്ളൂ ഒരാൾക്ക് അങ്ങോട്ടും തിരിയാ ഒരാൾക്ക് ഇങ്ങോട്ടും തിരിയാ പക്ഷെ നല്ല ഊറളണ ആളാണെങ്കില് അങ്ങനെ തിരിയാൻ പറ്റുല്ല മറ്റ് ഒരാൾക്ക് നീണ്ട് നിവർന്ന് ചെറുതായി തിരിഞ്ഞ് കെടാക്കാം അങ്ങനത്തെ ബെഡാ പിന്നെ തീരെ മെലിഞ്ഞ മെലിഞ്ഞ ആൾക്കാര് ഒക്കെ ആണെങ്കിൽ നടക്ക് കെടക്കാം പക്ഷെ ഒരു കംഫർട്ട് ഒണ്ടാവില്ല നമ്മള് കെടക്കുമ്പോ നമുക്ക് ഒരു കംഫർട്ട് വേണ്ടേ അങ്ങന അങ്ങനെ അപ്പോ ഏയ് ഞാന് ഇവരുടെ റൂമിൽ ഞാൻ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കിടക്കുക കെടന്നിട്ട് പിന്നെ ഏയ് അഹ് എനിക്ക് എനിക്ക് നല്ല ആദ്യം ഒക്കെ വല്യ കൊഴപ്പൊന്നും നല്ലത് അല്ലാ പൊയിനത് പിന്നെ പിന്നെ. പിന്നെ പിന്നെ പിന്നെ അത് ഇതായി തുടങ്ങി ഡി പിന്നെ ഈ കുട്ടിന്നല്ലേ ഒരു കുട്ടി ഒരു ഒരു ഹിന്ദു കുട്ടിയോ മുസ്ലിം കുട്ടിയാ അയില് ഹിന്ദു കുട്ടി വലിയ സീനില്ല പിന്നെ ഫുൾ തമിഴ്ന്മാര. അപ്പൊ ഈ മുസ്ലിംകൂട്ടി എങ്ങനാ ചെയ്ഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രശ്നങ്ങള ഉണ്ടാക്കയിട്ട് എന്നെ സപ്പോർട്ട്ചെയ്യാൻ ആൾക്കാരില്ല ഈ ഇന്ത്കുട്ടി എന്നെ സപ്പോർട്ട് ചെയ്യും. അവളെ എനിക്കെതിരാക്കും. അതായത് ഒരു തരം സൈക്കോ മയിന്റ് ആയിട്ടുള്ള പെൺകുട്ടി
ഉം
സൈക്കോ മയിന്റ് അതായത് അവളുടെ ഞാന ഞാനാണെങ്കി നല്ല പാപം പോലെ നിന്നത് ഞാൻ തിരിച്ചൊന്നും പറയില്ല എന്ത്തു ചെയ്താലും ഞാൻ തിരിച് തിരിച് എതിർത്തു പറയില്ല അതാണ് ഞാൻ ചെയിത എന്റെ ലൈഫിൽ ഏറ്റ വലിയ ഞാൻ ചെയ്ത ആ ഒരു കാരിയാണ്. തിരിച്ചൊന്നും പറയാൻ നേരെ മറിച് തിരിച്ചു പറയയാണെങ്കിൽ എന്റെ തലേ കെർക തലേകേറാൻവരില്ല. പക്ഷെ എന്റെ മനസ്സിലൊരു നന്ദി ഉണ്ട്
ആഹ്
എനിക്ക് ആരുില്ലാത്ത സമയത്ത് എന്റെ കൂടെ നിന്ന ആൾക്കാരാ. അപ്പൊ അപ്പോ അന്ന് അവരെ കിട്ടിയില്ലെങ്കിൽ ഞാൻ '' തമിഴൻമാരുടെ കൂടെ നിക്കും പക്ഷേ വേറെ ആരെങ്കില് കിട്ടിയേനെ പഠച്ചോ നമുക്ക് വേറെ ആരെങ്കിലും തന്നേനെ പക്ഷെ എനിക്ക് അന്നത്തെ ഒരു സി റ്റുവേഷനിൽ എന്റെ കൂടെ നിന്ന ആൾക്കാരെ ഞ ഇതാകണല്ലേ അപ്പൊ. വ് ഇ ഇവൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുട്ടാ ഇവൾ എന്ത്പറഞ്ഞാലും അനുസരിക്കും ഇവൾ എന്ത്പറഞ്ഞാലും ചെയ്യും. ഇവളിപ്പോ എന്നെ ദേഷ്യപ്പെട്ട പറഞ്ഞുകയിഞ്ഞാലും ഞാൻ അ താക്കല്ല ഇപ്പ ഇവൾപ്പോ പറയും എന്നോട് ന്ന പ്പ എന്തെങ്കിലും ചിത്തപറയാണെങ്കിൽ ഞാന് ഓ ഞാൻ അത് ചെ ശരിയാക്കും ചെലപ്പം അവളെ ബഡ് മോശമായിട്ടായിരിക്കും കെടക്കണ ആഅവളുടെ ബെഡ് ശായിട്ടായിരിക്കും കെടക്കണ അപ്പൊ അവൾ എന്നോട് പറയും നിന്റെ അ അത് ശെരിയാക്കി കൊടുക്കൂല്ല അവൾ എന്നോട് വന്നിട്ട് പറയും നിന്റെ ബെഡ് നീ റെഡിയാക്. നിന്റെ ബെഡ് അപ്പൊ ഞാൻ എന്റെ ബെഡ് അപ്പോ തന്നെ വൃത്തിയാക്കും
മ്
അങ്ങനെ ഒരു കാര്യം പിന്നെ അവൾ എന്റെ ഫോൺ യൂസ് ചെയ്ട്ടാ അനാവശ്യായിട്ട് ഇവളെല്ലാതും ഫോട്ടോ എടുത്തക്കും അതായത് ഇവള് വന്നിട്ട് എടീ ഇവൾക് ഉണ്ടല്ലോ ഒരു ഒരു ഇതുണ്ട് ആൾക്കാരുടെ വീ പോയിന്റില് അവരെ സോപ്പിടാനുള്ള ഒരു കഴിവുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവണംന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ ആൾകാരെ ആ ഒരു വിക് പോയിന്റില് അവരെ സോപ്പിട്ടിട്ട് '' അവരെ കയ്യില് എടുക്കാനുള്ളൊരു കഴിവ് അവൾക്കുണ്ട് കേട്ടോ
ങാ
ആ ഒരു കഴിവ് വെച്ചിട്ടാണ്.
ആ അത് പേഴ്സണൽ ആയി വരുന്ന സാധനങ്ങൾ ആണ് അങ്ങനെ''
ഫോൺ പേർസണൽ ആയിട്ട് വെക്കണ്ണാ കാര്യങ്ങൾ ഇവൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനാ പറഞ്ഞിട്ടാ ചോദിക്ക. അപ്പൊ ഞാൻ കൊടുക്കും എനിക്കൊരു വിശ്വാസുണ്ട് ആ ഇത് ഇത് ചെയ്യും യൂസ് ചെയ്ല്ല വാട്സ്ആപ്പ് അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്റെ പ്രൈ പ്രൈവ പ്രൈവറ്റായി സാധനങ്ങൾ യൂസ് ചെയ്യില്ലന്ന വിശ്വാസം ഉണ്ട് പക്ഷെ ഒരു ദിവസം അവളെ ഫോണ് കംപ്ലൈന്റ് ആയപ്പോ ആഹ് ഒരീസം ണ്ട് അവളെ ഫോണ് കംപ്ലൈന്റ് ആയിട്ടാ. ഡിസ്പ്ലേ പോയി ഓളെ ഫോൺ അവളെ നാട്ടിലായിരുന്ന്
ആഹ്
ഇവള് ഒരാഴ്ച രണ്ടാഴ്ചൊക്കെ എന്റെ ഫോണ യൂസെയ്തിരുന്നെ ഓക്കെ ഫോൺ യൂസൈതൊന്നും കൊഴപ്പില്ല ഫോണ് ഇങ്ങനെ സാമ്പത്തികമായിട്ടും വെല്ല്യ പൈസ കാരൊന്നല്ല അപ്പൊ ഓര്ക്ക് പെട്ടെന്നൊരു ഓക്കെന്നാൽ കൊഴപ്പല്ല പക്ഷെ നമ്മടെ ആള ഫോൺ യൂസെയ്യണ്ട ചെയ്യണ്ട ഒരാൾക്ക് ഒരാളെ ഫോണില് ആ ആൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഉം വൈന്നേരം കോളയ്ട്ട് വന്നാൽ എല്ലാരും ഫോണിലായിക്കും റീൽസ് കാണലും വീട്ടില് വിളിക്കലും ഒന്ന് റിലാക്സ് ആവ്ണ ടൈമ് നമുക്ക് ഫോണ്കിട്ടണ ടൈമ് ആ ടൈമാണ് എല്ലാരും അവരവരെ കാര്യങ്ങള് ഫോണ്
ഉം ശരിന്നേ
ഇപ്പൊ എനിയ്ക്കൂണ്ട് കുടുംബക്കാര് പക്ഷെ എല്ലാ കുടുംബക്കാരന്നെ വിളിക്കില്ല ആ ഒരാള് മെയിനായിട്ട് ഉപ്പാനെ ഉമ്മാനെ പിന്നെ ഉമ്മമ്മാനെ വിളിച്ചോട്ടെ
ആഹ്
നാലു പേര് നാലു പേര് വിളിച്ചാ മതി ഇന്നിട്ട് ഇപ്പൊ എന്നെ പ അവളെ പറ്റി എന്തെലും അവളെ കുടുംബക്കാര അവളെ വീട്ടാര് ഉമ്മാനേറ്റ് ആവുലെ അപ്പൊ അവളെ പ്പറ്റി
അതേ ഹലോ
കുടുംബക്കാര്ക്ക് അവളെ ഉമ്മാനോട് ചോയ്ച്ചാ പോരേ. അവളെ പ്പറ്റി എന്തേലും അറിയണെങ്കി അവള വീട്ടാര്ക്ക്‌ ആ അവളെ പറ്റി എന്തേലറിയാഞ്ഞാ അവൾ വീട്ടാര്ക്ക് അവളുമ്മാനോട് ചോയിച്ചാ മതി
ഉം സുമിന്റെ ഫോണിക്ക് വിളി
ഒന്ന് വിളിച്ചോട്ടെ ആരണ്ട് വിളിച്ചോ നാട്ടാരൊ കുടുമ്പക്കാര എടാ എന്റെ ഫോണേക്ക്‌ വിളി എടീ
ഉം അതെന്തിനാ
എല്ലാരും തിരിച്ചട് പോണിക്ക് വിളിക്കും വൈ അത് അതന്നെണ് അതാ പ്രശ്നം എന്നാ ഇവൾക്ക് ബുദ്ധില്ല ഈ വിളിക്ക് ണ ആൾക്കാരന്ന് പറയുമ്പോ അത്യാവശ്യം ഒര് അല്ലാ നമ്മളെ ശല്യപ്പെട് ത്താണ് അല്ലാണ്ടെന്താ ഒരാളെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റ അതൊക്കെ പിന്നേം സഹിക്കും കുടുംബക്കാര് വിളിച്ചോട്ടെ ഇപ്പൊ എനിക്കുംണ്ട് കുടുംബക്കാര് എന്റെ കുടുംബ ക്കാരൊന്ന്ണ്ട്
ആ പ്പൊ നിനക്കും വീട്ടിക്ക് വിളിക്കണം അതൊക്കെ ആ കൊച് ക്കണ്ടേ ഉപ്പാൻ ആ
അ അതല്ല ചോയ്ക്കണ കണക്റ്റഡാന്നുള്ള കണക്ഷൻണ്ട് ന്നാപറയാ അ അല്ലാണ്ടെ ഇൻക് ഇപ്പൊ ഇവളെ വിചാരെന്താ ഞാന് ഇന്റെ കുടുംബക്കാരൊന്നുംല്ല ഞ്ഞാ അനാഥായിട്ട് കുത്തിരിക്കാണെ ന്നാ ഇല്ല ഇൻക്ക് കുടുംബക്കാരുണ്ട് പക്ഷെ അവരാരും എന്നെ വിളിക് അയ്‌ന് ത് ഹോസ്റ്റലല്ലേ നമ്മളെ വെച് ഏ അവരെ മൈൻഡില്ന്ന് പറയുമ്പോ ഫുൾ പഠിപ്പും കാര്യങ്ങളും തെരക്കുള്ളായിരിക്കും അപ്പൊ വെറുതെ പിന്നെ അതല്ല നമ്മള് വിളിച്ചയിഞ്ഞാ ചെലപ്പോ ഫോൺ എടുക്കാ പറ്റില്ലെങ്കിലോ എന്നുള്ളരു മൈൻഡാണ് ആ അപ്പൊ വിളിക്കണ്ടാന്ന് വെച്ചിട്ടവര് ഇന്നെ കണക്ടെയ്തിട്ടുള്ള ആള് വിൾച്ച അവര് ചോയിക്കും എന്താണ് മോളെ വിവര
ആഹ് പിന്നെ ഒന്തേ ആഹ് അത് ചെയ്യ്ണത് ശരിയല്ലാലോ അ നീപ്പറയണ്ടേ ഓ ഉമ്മാനും ഉപ്പാനൊക്കെ വിളിക്കി ബാക്കി എക്കി പോവാണന്ന് നീപറയാണ് വേണ്ടത് അതെന്തിൻ
അപ്പ അവൾ മിണ്ടാണ്ടിരിക്കും അവ അവളോട് ഇങ്ങനെ പറഞ്ഞ കഴിഞ്ഞാൽ അവൾ തിര അവളോട് ഞാൻ എതിര് പറഞ് കഴിഞ്ഞാ അവള് എതിർത്ത് പറഞാ ന്നാ അന്നായച്ച് അവളോട് ഞാൻ എതിർത്ത് പറഞാ അവളപ്പ ദേഷ്യംപിടിച്ച് മുണ്ടാണ്ടിരിക്കും മുണ്ടാണ്ട ഇരിക്ക മാത്രല്ലോള്ള് ച്യ്യ
അല്ല മുണ്ടാ മുണ്ടാണ്ടിരിക്ക മാത്രല്ല ചെയ്യ എനിക്ക് എന്റെ കൂടള്ള ആൾക്കാരില്ലേ ഈ റൂമില് എന്റെ കൂടള്ള ആൾക്കാർ അവരിം കൂടി അവള എനിക്കെ തിരാക്കും
ആഹ് അങ്ങനെയുള്ളോരൊന്നും വിശ്വസിക്കരു
കഴിവ്ണ്ട് നമ്മള കൂടെ നമ്മള നിക്ക്ണ ആൾക്കാരിംകൂടി നമുക്കെതിരാക്കീട്ട് പ്രശ്നം ഇണ്ടാക്കാനൊരു ഒരു ഒരു തരം സൈക്കോ സ്വഭവം
ആ കൂട്ടങ്ങട് നിർത്തി ക്യേ
ഇല്ല അതിന്ന് ഞാനേ വിളിക്കാടി ഇക്കയ് ശരി എന്നാ തല കറങ്ങണ ഒന്ന് കെട് ക്കട്ടെ ശരി എ